ഹലോ
ആ കേക്കണ്ടോ
ആഹ കേക്കാലോ എന്തുണ്ട് വിശേഷം
സുഖണ്
എന്ത്ടുക്ക
ഇപ്പൊ ചായക്ക് എന്താ ഉണ്ടാക്കണ്ട ഇങ്ങനെ നോക്കി ഇരിക്കാണ്
എന്താ ഉണ്ടാക്കാം ഉദ്ദേശിക്കുന്ന
എന്താ അതാണ് തും പിടി ട്ടില്ല എന്തേലും ഉണ്ടാക്കണോ മഴ ഇല്ല നല്ല വെയില എല്ലാ വെയില പുരി വെയിലാ
ഓ ഇവിടെ മഴ പെയ്തിട്ട് ഇപ്പൊ വലിയ മഴ പെയ ഇതില്ല ഞങ്ങൾക്ക് മഴക്കാർ വയ്ക്കുമ്പോഴേക്കും മഞ്ഞ ഇറങ്ങും മഞ്ഞ് മഞ്ഞു വന്നങ് മൊത്തം മൂടും
ആ അപ്പൊ നല്ല ഇരുണ്ട് കെടക്കായിരിക്കും
ഇരുണ്ട് കിടക്കും പിന്നെ മഴയില്ല പക്ഷെ നമുക്ക് മഴക്കാർ ഭയങ്കരമായിട്ട് വരുമ്പോ ഈ മഞ്ഞ് മൂടുമ്പോൾ നമുക്ക് ഡ്രസ്സൊക്കെ പിന്നെ പെട്ടെന്ന് നമ്മൾ എടുക്കൂല്ലോ മഴക്കാർ കാണുമ്പോ തന്നെ
ആ ആ
അങ്ങനെ രാവിലെ തെളി ണ്ടായിരുന്നു
ആ
അപ്പൊ കുറച്ച് തുണിയൊക്കെ ഞാൻ ഇന്ന് വെൽത്തിട്ടണ ക്കെ
പെരുന്നാളായിട്ട് എന്താ ഇണ്ടാക്കിയോ
ഒന്നും ഇണ്ടാക്കിയില്ല
ഉ ഹം എവിടെങ്കിലും പോയോ
ഇല്ല ഇല്ല അങ്ങനെ യാത്രയന്നും പോയി ഇല്ല ഒരു ഫംഗഷൻ ഉണ്ടാര്ന്ന് കല്യാണം-
ആഹ് -
അതിന് പോയി ഉച്ചക്ക് വന്നു-
കല്യാണത്തിന് എന്തൊക്കെയുണ്ടായിന് ഭക്ഷണം-
ഭക്ഷണം ബിരിയാണി- ചിക്കൻ സർലാസ് അച്ചാറ് ഐസ്- ക്രീം-
ആ ഒക്കണ്ട്-
നല്ല അടിപൊളിയാരുന്നു-
ക്രീമേതാ ഫ്ലേവറ്-
അത് ഈ യ് പത്ത് രൂപേടെഈ-
ആമിൽമേടെ ഐസ്
ൽമേടെ- പത്ത് രൂപേടെ ആ നമ്ക്ക് - ക്ക്
വാനിലേസ്‌-
ആ പ്പോ എന്താ പറയാ-
ബോ ഈ ബോക്സ് പോലത്തെ ചെറുത് കുഞ്ഞി പ്പെ
ആ മൻസിലായി
അതാര്ന്നു
ചെലോട്ത്തൊക്കെ ഗുലാബ് ജാമുണ്ടാവും അയിന്റെ കൂടെ
ആ
കൂടെ ഒരു ഗുലാബ് ജാമൂടി കൊടുക്കും
ഓ ആ മധുരൊള്ളത് ഉം
ല്ല നല്ല മധുരായനോണ്ട്
ആ ചെലത് ഭയങ്കര അഹ് വയങ്കര മധുരാ
മ്മ് നല്ല മധുര ങ്ങനെതേന് പഞ്ചസാരേനെങ്ങനെ ഒലിപ്പിച്ചെടുക്കണല്ലേ ആ അതെന്നെ അയെടുക്കുമ്പോ തന്നെ അങ്ങനെ ഒൽ
കുഞ്ഞുങ്ങളൊക്കെ എന്ത്യെ
കുഞ്ഞുങ്ങള് ഭക്ഷണൊക്കെ കഴിച്ച് കെടക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് ക്ക്ണ്ട്
അവരൊക്കെത്രേലെക്കൊക്കെയായി
പിൻ മോന് ചെറുതാ ഒന്നര ആയിണ്ട് പിന്നെ മോളിനിയിപ്പോ എൽ കെ ജി ചേർത്തി തിങ്കളാഴ്ച പ്രവേശനോത്സവ
ഉവ്വ അത്രേ ആയുള്ളൂ.
അത്രേ ആയിള്ളു മോന് ഇനിയിപ്പോ കൊറച്ചൂടി കഴിയണം ട്ട് വേണം എന്തിനേലും പോവാനെങ്കിലൊക്കെ
ജോലിക്ക് പോവാൻ
ഉം ജോലിക്ക് പോണം ഇനിപ്പഷേ അങ്ങനെ അംഗനവാടി ഇപ്പൊ പഴയ കുട്ടികളൊക്കെ പിരിച്ചു വിടുക ശനിയാഴ്ച അപ്പം ആ അത് പഴയ കുട്ടികളെ പിരിച്ചു വിട്ടിട്ട് പുതിയ കുട്ടികളെ നമ്മള് വൽ ത്തം ചെയ്യ
അല്ല പഴയ കുട്ടികളന്റെ സ്കൂളിലേക്ക് ചേരാൻ പോണ കുട്ടികളെ
ആ സ്കൂളിലേക്ക് ചേരാൻ പോണ കുട്ടികള സ്കൂളിലേക്ക് ചേരാൻ എൽ കെ ജി ചേർത്തിയ മക്കളൊക്കെ ഉണ്ടാവല്ലോ പിന്നെ ഓരൊക്കെ പിരി ട ഒരു ടീച്ചർമാരെ എന്തെങ്കിലും ഗിഫറ്റ് റ്റ ക്കരയോണോ സ്കെച്ച്ഒക്കെ കൊടുക്കും എല്ലാ മക്കക്കും ആ എല്ലാ മക്കകും കൊടുക്കും അതുപോലെ എമ്പൊക്ക് വേണെങ്കില് ടീച്ചർമാർ കൊടുക്ക അപ്പൊ ഞങ്ങള് പേരന്റ്സ് ഒക്കെ കൂടി പിരിവിട്ടിട്ട് സാരി വാങ്ങിട്ടുണ്ട് രണ്ട് ടീച്ചർമാരുണ്ട്
ആഹ എല്ലാ പേരൻസ് ച്ചമ്മടി
കൂടി സാരി വാങ്ങി
ഓ അത് നല്ല കാര്യ ട്ട
അങ്ങനെ വാങ്ങി പിന്നെ എല്ലാര മ എല്ലാ മക്കളെ ഫോട്ടോസും ടീച്ചർമാരെ ഫോട്ടോസും വെച്ചിട്ട് രണ്ട് ഫ്രെയിമും പി എല്ലാ കാല ഓർക്കാലോ എടുത്താല്
അതെ അതെ
അ അ അങ്ങനെ രണ്ടെണ്ണം ഗിഫ്റ്റ് ആക്കിണ്ട്
അപ്പൊ ഇനി പുതിയ പിള്ള ഒത്തരിണ്ടോ
പുതിയ പിള്ളേര് ആ ഒരു പത്താ ആൾക്കാരൊക്കെണ്ട് തോന്നണ ഈ കൊല്ലം പതിനഞ്ചാൾക്കാാരടുത്തുണ്ടായിരുന്നു ഒരൊക്കെപ്പൊ പിരിഞ്ഞു പോവാവാണല്ലോ
പിന്നെ കൂടുതല് പിള്ളേര് നേരിട്ട് പ്ലേ സ്കൂളിലേക് കൊണ്ടനക്കോ ല്ലേ
ആഹ ചില ഒരു അതന്നെ വയസ് മൂന്നായാലല്ലേ ഇപ്പ ചേർത്താൻ പറ്റുള്ളൂ അഗനെവാടിയിലായാലും ചെലര് വേറെ എവിടെ ആക്കാര് സ്കൂളുകളിലോ അങ്ങനെ എവിടെയെങ്കിലും അങ്ങട്ട് കൊണ്ട് വിടും പണിക്ക് പോകേണ്ട ആൾക്കാരാവുബ ആണ് വരങ്ങാറാവനത്
കൊച്ചേ മടിയുണ്ടോ പോകാനൊക്കെ
ഇല്ല കുറേ ദിവസം പോവാ ണ്ടെന്നാ ഒരു മടിയാ ആദ്യൊക്കെ അങ്ങനെ എന്നും മടിയായിരുന്നേ പോവാന് പറ്റൂല അമ്മ കൊണ്ടാക്കണോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു അമ്മ അവിടെ ഇരിക്കണം അങ്ങനെ അ ചെയെന്നു പിന്നെ പിന്നെ അത് മാറി കുട്ടികളെ കൂടെ കളിക്കാൻ അങ്ങനെയൊക്കെ ആയല്ലോ പിന്നത്തെരു ഉപകാരം വെച്ചാ ടീച്ചർമാര് നല്ലവോണം നോക്കൂ
അതെയല്ലേ നല്ല ടീച്ചർമാരാ
യാല ഇപ്പൊ ടീച്ചേഴസ് രണ്ടാളായാലും നല്ലോണം വാരി കൊടുക്കും ഒക്കെ ചെയ്യും ഭക്ഷണം കഴിക്കി വേണ്ടാന്ന് വെച്ചിട്ട് അവിടെ ഇടൊന്നുമല്ല കഴിപ്പിക്ക് എങ്ങനെങ്കിലും
അപ്പൊ കുഞ്ഞുങ്ങൾക്ക് വൈകുന്നേരം എന്താ ഉള്ളേ
വൈകുന്നേരം ഓരോ ദിവസം ഓരോ മെനുവാ ചിലപ്പോ ഉപ്പു്മാവ് ഉണ്ടാവും ചിലപ്പോ പായസം ചിലപ്പം എന്തെങ്കിലും പൊടികള് അരിപ്പൊടിയോ അങ്ങനത്തെ എന്തെിലും പൊടിയൊക്കെ ഉണ്ടാവും
അപ്പൊ മുട്ടയും പാലും ഉണ്ടോ
അതും ഉണ്ട് അത് ചില ദിവസം അത് മുട്ട ഏർ ചൊവ്വാഴ്ച മുട്ട ബിരിയാണി ഉണ്ടാവും
ആ ഹാ
പിന്നെ അല്ലാണ്ട് ഏതോരു ദിവസം മുട്ട പുഴുങ്ങിയത്ണ്ട് പിന്നെ ഓരോ ദിവസം ഓരാ നമ്മുടെ വെജ് പുലാവ് പിന്നെ ബിരിയാണിന്ന് വെച്ചാ പേരേ ഉള്ളു ഇട്ട് നമ്മളുടെ റേഷനരിനോട്ണ്ടാക്കി മുട്ട പുഴുങ്ങിയ അതിൽ ഇടുന്നൂന്നേ ഉള്ളു എന്നാലും മക്കൾക്ക് ഒരു രസാണ് മറ്റ അരി ഒന്നുമ്പോ അവിടെ കൊടുക്കും
അത് ശരിയാട്ടാ വെള്ള ആ ആ. ഈ റേഷനരി ചേർത്താരിക്കും
എന്തോ
റേഷനരി ചേർത്തായിരിക്കും ബി രിയാണി
ആ റേഷനരിനൊണ്ട് ഉണ്ടാക്കും. ചെലൊര് പച്ച ച്ചരിനോണ്ട് ഉണ്ടാക്കുംന്ന് പ റയണേക്കാം
ആ പച്ചരി ഉണ്ടാക്കുന്ന ഒരാളിനോട് പറഞ്ഞു
ആ പച്ചരിനോട് ഉണ്ടാക്കും. പിന്നെ മക്കളെ പിറന്നാളാവുമ്പോ പിന്നെ പായസം വെച്ചെടുക്കണ്ടി വന്മാര് മ്മള് വേണമെങ്കിൽ കേക്ക് മുറി ക്യാ മുട്ടായി കൊടുക്കാം ഒക്കെ ചെയ്യാം ഞങ്ങളിപ്പോ ഇന്നാള് മുട്ടായി വാങ്ങിക്കൊടുത്തു എല്ലാ മക്കൾക്കും ടീച്ചർമാരും ക്ക് മുട്ടായി വാങ്ങി കൊ ന്താ മ്മക്ക് ഇഷ്ടല്ല കൊടുക്കാൻ ചെലോര് ലഡു കൊടു ചെലോര് കേക്ക് കൊടു മ് അങ്ങനൊക്കെ ഇപ്പൊ രണ്ട് കുട്ടികളെ പിറന്നാൾ ഒരുമിച്ചാണെങ്കിൽ കേക്ക് വാങ്ങി മുറിക്കും
ഷനോത്സവം ആവുമ്പം ഭയങ്കര ഒരു പരിപാടി
ആ ഭയങ്കര പരിപാടിയാണ് ഇനി ഇപ്പൊ ഡാൻസ് കളിക്കണ്ടവർക്ക് കളിക്കാ എന്ത് വേണേങ്കിലും ചെയ്യാന്നൊക്കെ പറയണ്ട് നി എന്തെങ്കിലുംക്കെ ഇണ്ടാവേയിരിക്കും
ആഹ് എന്ന ഒരാൾ വിളിച്ചേ എന്റെ ചേടത്തി അ അപ്പ അവളും പറഞ്ഞു അവളും പ്രവേശനോൽ ത്സവത്തിനൊക്കും ആ ഡാൻസ് ച്ച കളി കളിച്ച് വയ്ക്കണം അത് സ്ഥിരായിട്ടില്ല നിയമനം
ആ ആ
അത് വേക്കൻസി ആയിട്ട് കേറിയേക്കണതാ
ആ സ്ഥിരായിട്ട് കിട്ടിയോ
സ്ഥിരായിട്ട് കിട്ടിട്ടില്ല അപ്പൊ അത് ഇന്റർവ്യൂ ഉണ്ട്
ആ
അപ്പൊ ആ സ്ഥിര ആക്കാൻ വേണ്ടി ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു
പിന്നെ പിന്നെ എന്തൊക്കെയാ
ഉച്ചക്ക് ഊണ് ചോർന്ന് എന്തായിരുന്നു കറി
ഉച്ചയ്ക്ക് ചക്കക്കുരു വെള്ളരിയും കറി പയറിന്റെ ഉപേരി ചമ്മന്തി പിന്നെ മീനൊന്നുല്ലല്ലോ ചക്കക്കുരും വെള്ളരിയും തേങ്ങരച്ച് വെചീന്നു പയറുപ്പേരിയും ആ വെള്ള രിക്കി പിന്നെ പയറു ണ് ഉപ്പേരി പിന്നെ ചമ്മന്തി നല്ല ചുവന്ന മുളകിട്ട ചമ്മന്തിണ്ട്. പിന്നെ കോഴിമുട്ട ഏ ചുവന്ന മുള ഓ പിന്നെ തേങ്ങയും ചെറിയുള്ളിയും ഒ ഉപ്പ കൂടിയിട്ടിട്ട് ചതച്ചെടുക്ക ഉപ്പ് ഇട്ടിട്ട്.
ഓ
നല്ല രസ. പുളി വേണങ്കി പുളി ഇടാട്ടോ, പുളി ഇഷ്ടമുള്ളവർക്ക് പുളിയിടാം.
വാളംപുളി ചേർക്കും.
ആ കൊറച്ച്. വേണെന്നുണ്ടെങ്കിൽ ഇമക്കിപ്പ വാളംപുളിയും കുടംപുളിയും ഒക്കെ ഉണ്ടിവിടെ. എല്ലാം കിട്ടും. കൊടംപുളി കൂടുതലും മീൻകറിയിലൊ ഒ ക്കെയിടും. ഉണ്ട് ഇവിടെല്ല കുറച്ച് ദൂര ഇണ്ട് കൂടുതൽ ഞങ്ങൾ കടേന്ന് വാങ്ങലാ വാളംപുളിയൊക്കെ കൊടംപുളി ഇതുപോലെ മാ മരത്ത്ന്ന് പറിക്കാം.
ഇനിയിപ്പ വൈക വൈകുന്നേര ത്തേക്ക് ചോറൊക്കെ വെക്കണോ?
വൈന്നേരത്തേക്ക് ചോറ് വെക്കണം ന്ന് പ്പോ ഉച്ചവരെ ഉള്ളതെ വെച്ചീള്ളൂ. കറീണ്ട് ഇനിയിപ്പോ മീനെന്തേ കിട്ടിയാ മീൻ കിട്ടോ അറിയില്ല പെരുന്നാൾ ആയതോണ്ട് തുറക്കോ അറീല്ല പിന്നെ ഉണക്
അങ്ങനെ തരാറുണ്ടാ?
ആ ണ്ട്. ചെലപ്പോ പെരു ന്നാളാവുമ്പൊ കടകളൊക്കെ അടച്ചിടൊല്ലോ.
അത് ശെരിയാ
കടകള് പല കടകളും ഉണ്ടാവൂല. പിന്നെ മലപ്പുറം ഏരിയയിലൊക്കെക്കാണെങ്കി ല് തീരെ കടണ്ടാവൂല. ഒക്കെ അടച്ചിടും. ഒരു തവണ ഞങ്ങൾ പോയിട്ട് കുടുങ്ങി പോയതാ ഒന്നും ഒരു കൈ വെള്ളം പോലും ഉണ്ടാവൂല.
യാത്ര യാത്ര പോയർന്നാ
എവിടിം പോയില്ല ഓരോ തിരക്കായിട്ട് വീട്ടിലേ ഇങ്ങനെ പോ വും വരും അത്ര തന്നെ മ് സ്കൂളൊക്കെ തൊറന്ന് കുറച്ച് കഴയിയട്ടെ എന്നിട്ട് വേണം ബീച്ചിലൊക്കെ ഒന്ന് പോവാൻ
സ്കൂൾ ഒന്നാം ന്തി തന്നെ‌ ഈ വർഷം അ ത്ഭുതമായി പോയി ഒന്നാ കറക്റ്റ് ഒന്നാംന്തി തിങ്കളാഴ്ച ആയി പോയി
സ്യ രസമാണ് മക്കളെയൊക്കെ മാറ്റിച്ച് ബാഗൊക്കെ ഇട് ഇട്ട് പോണ കാണാൻ രസാണ്
അത് ശരിയാട്ട കൊറെ പേര് കരച്ചില് ബഹളം
ബാഗും പിന്നെ കൊടയും അതും ഇതൊക്കെ കിട്ടിയിട്ടിണ്ട് ഇനി ഇത് വാങ്ങാനുണ്ട് ബുക്ക് വാങ്ങാനുണ്ട് ബുക്കിന്റെ ലിസ്റ്റൊക്കെ ടീച്ചർ ഇട്ടിനി ഓ കൊച്ചുങ്ങൾക്കിനി ബുക്കും കൂടി വാങ്ങിയാ മതി പിന്നെ ഒരു പ്ലേറ്റും ഒരു കപ്പും വേണംന്ന് പറഞ്ഞിട്ടിണ്ട്
ആന്തിനാ
പ്ലേറ്റ് നമ്മൾ ചോറ് അവിടുന്ന് കൊടുക്കും പിന്നെ കപ്പ് ചില ദിവസങ്ങളിൽ പാല് കൊടുക്കും
ഓ എൽ കെ ജി ലാ?
ആ എൽ കെ ജി യിൽ
അങ്ങനെ ഇണ്ട് അവിടെ
ആഹ അങ്ങനെ ചില ദിവസം മുട്ടയും കൊടുക്കും
ഓ എൽ കെ ജി ലും അ അങ്ങനെ സ്കൂൾ കൾ ഉണ്ടല്ലേ ആഹാ
തൊടങ്ങുന്ന സമയത്ത് ഒരു ആറായിരത്തി അഞ്ഞൂറ് അടയ്ക്കാൻ ഉണ്ടാവും അത് നമുക്ക് എപ്പോ അ അങ്ങനെ അടക്കയാണെങ്കിൽ ഫസ്റ്റ് തന്നെ അടക്കാം അല്ലെങ്കിൽ ഘട്ടംഘട്ടാ യിട്ട് അടയ്ക്കാം
ഓ സി ബി എസ് സി സ്കൂളിലാണോ
ആ
ആ അപ്പൊ ഫീസ് കൊടുക്കണോണ്ടല്ലേ
ആഹ ഫീസ് വേണം ഫീസ് ഓരോ കൊല്ലാം കൊടുക്കണം ഓ ശരി